ഹലോ
ലോ
കേക്കാ പറ്റ്ണ്ടോ
ആഹ് ഇപ്പ കേൾക്കാം ആഹ് എന്നിട്ട് കബ്സ റെഡിയായോ
കബ്സ റെഡിയായില്ല ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചേക്കുന്നു
ആഹ്
അപ്പ അതിന്റെ കൂടത്തില് ഞാന് ഇവടെ നിന്ന് പാത്രൊക്കെ കഴുകിക്കൊണ്ടിരിക്ക്യുന്നു
ഉം എനിക്ക് കിച്ചണ്ല് റെയ്ഞ്ച് കൊറവാ
ആണോ
അപ്പ ഞാൻ സിറ്റൗട്ട്ല് വന്ന്ങ്ങനെ ഇരിക്ക്യിണു പത്ത് മിനിറ്റ് മതില്ലോന്ന് വിചാരിച്ചിട്ട് ഏഹ് ഇഞ്ഞ് ഫോൺ വെ ച്ച് കഴിഞ്ഞ് പോയിട്ട് ആഹ് ഇപ്പാരുല്ല വീട്ട്ല് അത് കാരണം പെട്ടെന്ന് കാര്യങ്ങള് നടക്കും തടയാ തടസ്സത്തിന് ആരും ഇല്ലല്ലോ
ആഹ് അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങള് നടക്കും രണ്ടു പേരും മദ്രസയിൽ എത്ര മക്കളിണ്ട്
മൂന്ന് പേരാ ഉള്ളത് ഒരാള് ഇവിടെ ഇല്ലല്ലോ ഒരാള് നേഴ്സിങ്ങാ
ഒരാള് പോയി ആഹ് ബാക്കി രണ്ടു പേര് മദ്രസയിൽ പോകുന്നവരാണോ
ഇല്ലാ മോന് പ്ലസ് വണ്ണിലേക്കാണ് അവൻ കളിക്കാൻ പോയേക്കുവാ
കളിക്കാൻ പോയേക്കോ ആഹ്
നാളെ മുതല് ക്ലാസ്സ്‌ തുടങ്ങും
ആഹ് പ്ല ആഹ് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് നാളെത്തൊട്ടാണല്ലൊ തൊട
ആഹ് നാളെ മുഴുതന് തുടങ്ങും അപ്പൊ ഇന്നൂടെ ഉമ്മീ കളിക്കാൻ പോവുള്ളൂ ഞാൻ പോവാട്ടോന്നും പറഞ്ഞിട്ട് ആള് പോയി
എന്നാ കളിയാ ഫുട്ബോളാണോ സ്കൂളിലോ അല്ലെങ്കി ഏതങ്കിലും ഇങ്ങനത്തെ ലോക്കല ആയിട്ടുള്ള ക്ലബ്ബുകളിലൊക്കെ ഉണ്ടോ അങ്ങനെ അതോ ചുമ്മാ ഫ്ര
ചുമ്മാ ഫ്രണ്ട്സ് എല്ലാവരോടെ കൂടിയിട്ട്
കളിക്കുന്നുള്ളോ
ചുമ്മാത് ഇവിടെ ആം പരീക്കൺ ആ ഭാഗത്താണ് ഷാഹിനാടെ വീട്ടിലേക്ക് തിരുന്നേന്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ക്ലാ ഇത് ഗ്രൗണ്ട് വരുന്നത്
അ ഹ ഹ അവിടെ ഉള്ള കൊർച്ച് പിള്ളേര് എല്ലാരും കൂടെ ഒന്നിച്ചിന്ന് കളിക്കും ശരിക്കും അവർക്കൊരു മത്സരോ അല്ലെങ്കി വേറെ എന്തെങ്കിലും സ്ലബ്ബാ യിട്ടൊക്കെ ഫോം ചെയ്തൊക്കെ ആണെന്നോണ്ടെങ്കിൽ ച്ചും കൂടിം നല്ലതായിരൂന്നല്ലേ
ആഹ് നല്ല ഇപ്പൊ ഇവിടെ അടുത്തില്ല പിന്നെ കൊറെ ദൂരേക്ക് പോണം ക്ലാസ്സും ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അങ്ങട്ട് പോവാന്ന് പറഞ്ഞാല് അല്ലേ പിന്നെ നൈറ്റ് ഒക്കെ പോകണം അത് നമുക്ക് വിടിനും ബുദ്ധിമുട്ടാ
സ്കൂളുകളിൽ ഇപ്പ ചേർന്നേക്കുന്ന സ്കൂളിൽ ഉണ്ടോ സ്പോർട്സിന്റെ പ്രാക്ടീസും കാര്യങ്ങളക്കെ ഉണ്ടോ
റ്റൂള്ളൂ എനിക്ക് വല്ല്യ പരിചയമുള്ള സ്കൂളല്ല
ആഹാ ഹാ
അവൻ പഠിചോണ്ടിരുന്ന സ്കൂളിലല്ല കിട്ടി
കിട്ടിയേക്കുന്നേ അപ്പൊ അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുവാണോ
ആഹ് പെർമനന്റ് ആയിട്ട് എടുത്തു അവൻ ബി എച്ച് എസ് സി എടുത്തത് ആദ്യം ബി എച്ച് എസ് സിക്ക് കി ട്ടിയപ്പോ ബിഎസ് സി സി തന്നെ സയൻസ് ഇത് ബേസ് ഇത് വരുന്നതാണ് അപ്പൊ അത് തന്നെ മതി എന്ന് പറഞ്ഞ അവിട്ത്തെ സാറും കൊറേ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു കഴിഞ്ഞപ്പോ പുള്ളി അതങ്ങട് സെറ്റായി പിന്നെ ഇത് തന്നെ പ്ലസ്ടുവിന്റെ സർട്ടിഫിക്കറ്റും സെയിമാന്ന് പറഞ്ഞു
ആ ബി എച്ച് സി പ്ലസ്റ്റുവിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് സെയിമാണ് ബി എച് സിന്റെ ഇച്ചിരി ഏ ടെക്നിക്കളായിട്ടുള്ള കൊർച്ച് സ്കില്ലുംകൂടെ കൂടുതലായിട്ട്
ആഹ് രണ്ട് തര രണ്ട് സ്കില്ല് സബ്ജക്ട്ണ്ട് അപ്പൊ അത് ആഹ് നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റാ വരുന്നത് ഇപ്പൊ ജോലിക്കോ അങ്ങനെയൊക്കെ കൊറേ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പൊ എല്ലാ ഒരുപാട് പേര് പറഞ്ഞു അതിന്റെ നല്ലതാന്നുള്ള രീതിയില്
ബി എച്ച് എസ് സി പൊതുവെ നല്ലത് തന്നെയാണ് പിന്ന ഈ എഞ്ചിനീയറിംഗ് റിലേറ്റടായിട്ടുള്ളേ എല്ലാം ക്കെ പോകവാണെങ്കി അഡീഷണ അഡ്വാന്റെജുണ്ട് ഇനി അത്ര പോയില്ലെങ്കിൽ തന്നെയും ആഹ് ഒരു ട്രേഡ് അവർക്കൊരു ചെറിയ രീതിയിലാണെങ്കിലും അവർക്ക് അറിയാലോ
അറിയാൻ പറ്റും
അപ്പം ബി എച്ച് എസ് സി കഴിക്കുന്ന പിള്ളേര് തന്നെ വേറെ ആഹ് ഒന്നിലേക്കൊന്നും പോയില്ലെങ്കി പോലും ആ അത് വെച്ചിട്ട് തന്നെ ജോലിക്കൊക്കെ പോകുന്ന പിള്ളേരെ എനിക്ക് കൊറേ അറിയാം
ആഹ അങ്ങനെ അവര് പറഞ്ഞു നമ്മള അവിടെ ചെന്നപ്പോ അവിടത്തെ അധ്യാപകർ ആ രീതിയിൽ സംസാരിച്ചു അപ്പൊ അവനും അത് താല്പര്യമായി
ആഹ് ആ ഞാൻ ചോദിച്ചി ഇൻസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോന്ന് ആലോചാ
ഇല്ല ഇല്ല ഇതും നമുക്ക് അടുത്ത് തന്നെയാ
ആഹ്
പോയി വരാനുള്ള സൗകര്യം ആഹ് നല്ല അഭിപ്രായം ഉള്ളതാണ് പിന്നെ നമുക്ക് അടുത്ത് തന്നെയാണ് എനിക്ക് എൻറെ വീടിനും അടുത്ത് തന്നെയാ ഇപ്പൊ പോയി അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും
സ്കൂളിൽ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ മക്കളൊക്കെ എന്തന്ത് പറയുന്നു
മക്കളൊക്കെ നല്ല സുഖായിട്ടിരിക്കുന്നു നല്ല സുന്ദരന്മാരും സുന്ദരികളും ആയിട്ടി ഇരിക്കണം നമ്മളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടായി ഇ അവരിരിക്കുന്ന കേൾക്കാമോ ഹലോ
ഹലോ
കേൾക്കാൻ പറ്റുന്നില്ലേ കേൾക്കാൻ പറ്റണ്ടോ ഹലോ ഹലോ
കേൾക്കാൻ പറ്റണ്ടോ?
ആഹ് ഇപ്പൊ ചോ ചോദിക്കണ എനിക്ക് കേൾക്കായിരുന്നു പക്ഷെ ഞാൻൊക്കെ പറഞ്ഞ
ഉണ്ടായില്ല
ആഹ് ഇപ്പൊ കേക്കാമോ
ആഹ് കേക്കാം
ആഹ്
ചെറുതായിട്ട് കേക്കാം
ആ സ്കൂളിലെ പ്രത്യേകിച്ച് വിശേഷം മൊന്നുമല്ല മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു നമ്മളെ പഠിപ്പിക്കാൻ പാഗത്തിനുള്ളതാണല്ലോ ഇപ്പോഴത്തെ മക്കളോ
അതെ
ആഹ് കൊഴപ്പൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം ഞാൻ പഠപ്പിച്ച അതേ മക്കളെയാണ് ഈ വർഷംനിക്ക് കിട്ടിയേക്കുന്നത്
ആഹ് അതുകൊണ്ട് കുറച്ച കൂടി അറ്റാച്ച്മെന്റ് കൂടുതൽ
ആഹ് അാമെന്റ് കൂടുതലുണ്ട് അതുകൊണ്ട് സുഖമാണ്ണ ഇപ്പ ഈ പ്രാവശ്യം അവരെ കൈകാര്യം ചെയ്യാം എന്റെ മക്ക മക്കൾ തന്നെയാണല്ലോ
ആ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പിള്ളേരും ആയതുകൊണ്ട്ല്ലേ
ആ പിള്ളേര് നമുക്ക്റിയാം
ഉം
ഇപ്പൊ വന്നേക്കുന്നവരാണ് ഇച്ചിരി വില്ലര് പുതിതായിട്ട് വന്നേക്കുന്നവര് ഇനി അവരൊന്ന് നമ്മുടെ ട്രാക്കിലേക്ക് വന്നണം
ആഹ്
ഉം കൊഴപ്പുന്നുല്ല
ആഹ് പിന്നെ കൂടുതൽ പേരും നമ്മുടെ ട്രാക്കിലള്ളവരായതുക കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇവർ വന്നോടും അവർക്കതല്ലാണ്ട് വേറരു ചോയ്സ ഇല്ല
അത് തന്നെ വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഇവിടെ എന്താണോ അതിലേക്ക് തന്നെ വന്നു കൊഴപ്പൊന്നുമല്ലല്ല ഇതില്ല നന്നായിട്ട് പോണു അവിടെന്നെ വിശേഷം
ഇവിടെയും നല്ല പിള്ളേരായാണ് കുഴപ്പമൊന്നുമ ഇല്ല വലിയ അങ്ങനെ പ്രശ്നങ്ങളും അലമ്പും ഒത്തിരി അങ്ങനെ ഇല്ല കുഞ്ഞഞ് ക്ലാസ്സിലേക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ഉണ്ട് എന്നാലും പൊതുവേ മാനേജ് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ല ഇനി ചില ക്ലാസ്സുകളുടെ ഭയങ്കര വിലമാരായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട്
ആഹ് ഇപ്പൊ വരുന്ന മക്കൾ അങ്ങനെയാ
ആഹ് ഒ ഒന്നോ രണ്ടോ പേരൊക്കെയോ ഉണ്ടാവും അതെ
അതിന്റെ ഒരു ഇതുണ്ട് ജനറേഷൻ മാറിയന്റെ ഉണ്ട്
ഒയോ നല്ല വെ വ്യത്യാസം
ഉം
ഞങ്ങക്കിപ്പ അത് കാരണം അതൊക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ട്രെയിനിങ്ങുകളും ക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അടുപ്പിച്ച് അടുപ്പിച്ച് മൂന്നാല് ശനിയാഴ്ചകളില് ഉണ്ടായിരുന്നു
ഉം
എങ്ങനെ മാനേജ് ചെയ്യാം. അവരുടെ ഒരു അങ്ങനെത്തെ കാര്യങ്ങൾ കൂടുതലും പറഞ്ഞോക്കെ
ഉം ഒരു ത നമുക്ക് ഭയങ്കര പാടാ അവരെ മാനേജ് ചെയ്യുകാന്നുള്ളത് ഉം
അത് തന്നെ നമുക്ക് പണ്ടൊക്കെന്ന് പറഞ്ഞ അധ്യാപകർക്ക് വഴക്ക് പറയാരുന്നു ഇപ്പൊ അതൊന്നും നടക്കൂലല്ലോ ഒന്നും നടക്കൂല്ല ഒരുപാട് സ്നേഹിക്കാനും പറ്റൂല്ല അത്
അത് തന്നെ
അതുല്ല അവരെ ആഹ് ഒരു മൈൻഡിലാമ്പോ അവരെ കിട്ടൂല്ല ഒരു പ്രത്യേക ഒരു സ്ഥലത്തി ഇട്ട് പിടിച്ചാലെ അവരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് നമ്മള് എങ്ങനെ അവരെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വേറൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല പണ്ടൊക്കെ നമുക്ക് പറയാമായിരുന്നു വഴക്ക് പറഞ്ഞാ ഇരിക്കും ക്കും അല്ലെങ്കി നോക്കി പേടിപ്പിച്ച ഇരിക്കും എന്നുള്ളത് പക്ഷെ ഇപ്പൊ വേറൊരാളെ ടീച്ചർ എങ്ങനെയാ അവരെ കൈകാര്യം ചെയ്യണ്ടേന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ അറിയാൻ പാടില്ല ഇന്ന രീതിയിലാ കൊച്ചിനെ കയ്യിലെടുക്കാന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് എങ്ങനെയോ
അവർക്ക് ആഹ് ഒരു അടുപ്പം തോന്നണം എന്നാലാണ് അത് ള്ളൂ